ആഹ് കേൾക്കുന്നില്ലേ
ക്ക്‌ണ് ണ്ട്.
ഹ്മ്മ്, എന്തൊക്കെയ്ണ്ട് വിശേ സുഖായിട്ട് പോണു. ഏഹ് അവ്ടൊക്കെങ്ങനെ? ആഹ് ഊണൊക്കെ കഴിഞ്ഞ്. ഹ്മ്മ് മ് അവിട്ത്തൊക്കെ കഴിഞ്ഞോ ആഹ് ഇപ്പൊ. ഇന്ന് ചെറുതായിട്ടൊക്കെ മഴണ്ട്. ഇതുവരെ ഒന്നും മഴ കാണലില്ലേനി, ഇന്ന്പ്പം ചെറുതായിട്ടൊക്കെ മഴ ഇങ്ങനെ എടക്കൊന്ന് പെയ്യിണ്ട്.
ഏഹ്
ഉം, അവിടെ മഴണ്ടോ
ആഹ് ഇവിടെ ഇന്നലേം മഴ പെയ്ത്, ഇന്നും ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞൊള്ളു.
ആഹ്, മഴല്ല കുറവാലെ വേ മഴക്കാലായിട്ടും
ആഹ്. പിന്നെ വെയിലൊക്കെ ഇണ്ട്. വെയില് അതന്നെ ചൂട് ആഹ് അതെ.
മഴ വേനൽക്കത്തെ പോലെ ചൂടാ പ്പോ
ആഹ്
പിന്നെ എന്താ ഊ, ചോറിന് ഇന്ന് എലക്കറിയാണ് മുരിങ്ങ. പച്ചക്കറി, പച്ചക്കായ ഉപ്പേരി ഇണ്ട്. അങ്ങനെക്കെയ്ണ്ട് ഹ്മ്മ് അവ്ടെക്കെന്താ
ഞങ്ങള് മത്തങ്ങ എടശ്ശേരിയാർന്ന്, ബീറ്റ്റൂട്ട് ഒൽത്തി.
ആഹ് ആഹ്
മുട്ട പൊരിച്ചു
ആഹ് ആ മുട്ട പൊരിച്ചത് ഇവിടെണ്ട് മീനൊന്നും ഫ്രഷ് മീൻല്ലാ അതോണ്ടേ മീൻമക്കൊന്നും വല്ലാണ്ട് നോക്കലില്ല ഒക്കെ പഴകിയ മീനാണല്ലോ ഇപ്പ കിട്ടാറ്
ആഹ ഇപ്പൊ നല്ല മീൻ കിട്ടുന്നില്ലല്ലോ
ആ പിന്നെ ചിക്കൻ എന്നും പറ്റൂല ഇന്നലൊക്കെ ചിക്കൻ ണ്ടേനി ഇന്നിപ്പോ ചിക്കനൊന്നും വാങ്ങീല ആ ആഹ് ആഹ് എന്താ എന്താ എന്താ പണി വർ എന്തേലും വർക്കെയ്യിനിണ്ടോ
ഇല്ല ഇല്ല
ആഹ് ആ എന്താ മക്ക
ആ ആഹ മക്കളൊക്കെണ്ട് അവിടെ വർക്കെന്തേലും ചെയ്യണ്ടാ
ഇല്ല ഇല്ല ഇതുപോലെ ഓൺലൈനായിട്ട് എന്തെങ്കനെയൊക്കെ കാണുമ്പോ ചാടും ചെലപ്പം ക്കെ അത് നല്ലതുപോലെ പോകും ചിലപ്പോ അത് അവിടെ ഫൈൽ ആയി പോകും
ആഹ അതന്നെ അങ്ങനെയൊക്കെ ആഹ ആഹ് ആഹ വീട്ടില് എങ്ങനെ പച്ചക്കറിയൊക്കെ ണ്ടാ
പച്ചക്കറി ചെറുതായിട്ട് ഞങ്ങളെ ആവശ്യത്തിനൊക്കെ അങ്ങനെയുള്ള ഒന്നുല്ല മഞ്ഞള് കപ്പ ഉം പിന്നെ വാഴ പ്ലാവ് അങ്ങനെയുള്ള ചെറുതായിട്ടുള്ളതൊക്കെ ഒള്ളു വല്യ ഉം ഇതൊന്നുല്ല അവിടെ ഇണ്ടോ
ഇവിടെല്ല പച്ചക്കറിയൊന്നുല്ല ഇവിടയ്നുള്ള സ്ഥലൊന്നുലാ പച്ചക്കറി
ആഹ വീടിനുള്ള വീട് വച്ച പിന്നെ സ്ഥലം ഉണ്ടാവൂലല്ലേ
ആഹസ്ഥലം കുറവാണ് ചക്കയൊക്കെ ഇണ്ടാ
ആഹ് ചക്ക ഒക്കുണ്ട് ചക്ക് പിന്നെ ഇവിടെ ഞങ്ങള് ചുറ്റട്ടത്തെല്ല എല്ലേട്ത്തുംണ്ട് ചക്കക്കൊന്നും ഏർ അത്ര കമ്മി വരണെന്നില്ല ആഹ ഇല്ലല്ല. എല്ലേട്ത്ത്ന്നും കിട്ടും ചക്ക മാങ്ങ അതൊക്കെ വേണേ ചുറ്റുവട്ടത്ത്ന്നൊക്കെ കിട്ടും ഉ മാങ്ങ ചക്ക് കൊണ്ട് ചക്ക് ക്ക കൂട്ടാനാക്കി വെക്കല്ലോ ആ അത് രണ്ട്‌ രീതിലും വെക്കും കട ഏ തേങ്ങ അരച്ച് വെക്കും. തേങ്ങ അരക്കാതെയ വെക്കും നിങ്ങളെ നിങ്ങള് ചക്ക എങ്ങനെ
അടയൊക്കെ ഉണ്ടാക്കും അടാ അടാ
ഇല്ല അടൊന്നും കേ കേട്ടനക്ഷേ അതുവരെ ഉണ്ടാക്കിട്ടില്ല. ചക്കണ്ട് അടൊക്കെ ഉണ്ടാക്കൂല്ലേ
ആഹ് പഴുത്തൊക്കെ കൊണ്ട അട ഇണ്ടാക്കും.
പൊരിക്കലും ഫ്രൈചെയ്യരുണ്ട് പൊരിച്ക്കല്ലോ
ആഹ
അത് ഇതുവരെ അടയാനുണ്ടായില്ല പറഞ്ഞക്കെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പറഞ്ഞിട്ട് അതില്അട
ആഹട്ടാ ആ് ആ ആ ആ ഞങ്ങളുള്ളി മുളകൊക്കെ ചതച്ചരച്ച്
ആഹ ആഹ
തിന്നും
ആഹ ആഹ ആ
ഞാൻടണ്ടാക്കും
ആഹ അട എങ്ങനാണ്ടാക്കല്
അട ഞങ്ങള് തേങ്ങയു ശർക്കരയൊക്കെ ഇട്ട് പൊടിയും അരിപ്പൊടിയൊക്കെട്ട് ഏലക്കാ ചതച്ചിടും.
ത്തൻ ശർക്കര മത്തൻ കേട്ടുന്നോ മത്തന് ഇതുപോലെ ഇങ്ങൾ പറഞ്ഞ പോലെ വെക്കൊല്ലോ അ അ അത ഞങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മത്ത ആഹ് മത്തന്റെ ആരോതിലാ പോയത് മത്തൻ അങ്ങനെ വെച്ചിട്ടുണ്ട് തിന്നിട്ടുംണ്ട്
ആ നമ്മൾ പഴുത്ത ചക്ക മിക്സിയിലിട്ട്അടിച്ചു തേങ്ങം ചിരണ്ടിട്ട് ശർ ചക്കര പാനീ ഒഴിച്ച് ഏലക്കൻ പൊടിച്ചിട്ട് ഉ പൊട്ട് ഇളക്കി നമ്മള് എലേല് മടിക്കി വെക്കൂലേ
ആഹ ആഹ ആഹ
അത കൊണ്ട് പൊടിയൊക്കെട്ട് കുഴച്ചെടു
ആ പൊടിയകുമ്പോ ഒരു ക കട്ടികിട്ടും
ആഹ കട്ടി ഉണ്ടാവും അപ്പൊ അതിലിങ്ങനെ പെരട്ടി വെച്ചും കൊണ്ട് മടക്കി വെച്ച അട പോലെ ഉണ്ടാക്കും വാഴലയിലും ഉണ്ടാക്കും മറ്റേ ഇടലേലും ല്ലേ കറുകപ്പട്ടേടെല
ആഹ് ആ കറുകാപ്പട്ടേന്റെ ഇലെ കറുകാപ്പട്ടേന്റെ ല്ല അട ഉണ്ടാക്കല്
ആഹ
ങ്ങളിവിടെ പൊടുണ്ണി അറിയാം അത് നിങ്ങള നാട്ടിലൊക്കെ എന്താ പറയല്ലേ വെട്ടത്തിലിള്ള ഇല ഞങ്ങള്ടെ ഇവിടെ നാട്ടിലൊക്കെ സ്ഥിരായിട്ട് എല്ലോട്ത്തും കാണന്നാതാ
ഉം
അതിലും വായന്റെ ഇലയിലൊക്കെ ഉണ്ട ക്ലേം കാർഗാപ്പെട്ടന്റെല ഞങ്ങക്ക്‌ ഇവിടെ ആ കറകാപ്പെട്ട ഞങ്ങളെവിടെ അങ്ങനെ എല്ലാ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവൂല്ല
ആഹ ആ ഇടന്ന് ഇടല്ലാന്ന് ഇവിടെ പറയണ കടന്ന നിലല്ല ആഹ ആ എലാണ് ണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് ഉം
പിന്നെന്തൊക്കെയാ
വെക്കേഷൻ ഒക്കെ എങ്ങനെ ഇണ്ടായി
വെക്കേഷനൊക്കെ കുഴപ്പന്നുല്ല അങ്ങനെ പോണ് മക്കൾക്കല്ലേ വെക്കേഷൻ നമ്മൾക്കൊക്കെ ടെ വീട്ടിലെന്താവുമ്പോ നമ്മുക്ക് ഫോൺ എടുക്കാൻ പറ്റുല ടൂർ പോയിട്ടില്ല
ആഹ
ചെറിയ മക്കളല്ലേ അപ്പം ഇ ടൂറൊന്നും പോയിട്ടില്ല ഇങ്ങള് പോയ ടൂറൊക്കെ പോയോ?
ഇല്ല ഇല്ല നിങ്ങ ലോക്കലൊക്കെ പോയല്ലണ്ടോ വേറങ്ങും
ലോക്കൽ അടുത്തൊക്കെ ഇണ്ടോ ഇണ്ടോ? ടൂറ് പോകാനുള്ള സ്ഥലം ആഹ് ആഹ് പെരുന്നാളൊക്കെ അടിപയി അടിപയി അങ്ങനെ കഴിഞ്ഞ്.
അഹ
പ്പിനും പെരുന്നാളൊക്കെ ഒരുമിച്ചാണ് വിരുന്ന് പോക്കിനൊക്കെ ഒരു ഉപകാരാണ്.
ആഹ അതെന്നെ
അല്ലെങ്കി നമ്മുക്ക് ഒന്നെങ്കി സ്കൂളിണ്ടാകുമ്പോ വെക്കേഷന് രണ്ടു ദിവസം അല്ലേ കിട്ടൂള്ളു.
ആഹ
വരുന്ന വെക്കേഷൻ ഇല്ലെങ്കിൽ വെക്കേഷൻ ആയോണ്ട്ക്ക് ട്ട് ഒരു നാല് ദിവസൊക്കെ കഴിഞ്ഞാരന്നെ സ്കൂൾ തുറന്നത്.
ആഹ്.
പിന്നെ ഞാൻ മദ്രസയില് പോണലൊക്കെ ആവുമ്പോള് ഒരുമിച്ച് ലീവ് കിട്ടിയതൊണ്ട് നല്ല ഏഹ് വിരുന്നുപോക്കൊക്കെ കാര്യം ആയി.
ആഹ് ആഹ് ആഹ് ഉം. അവിടെങ്ങനെ മഴയൊക്കെ പെയ്ത വെള്ളൊക്കെ കേറുവ?
ഇല്ല വെള്ളം കയറൂല വെള്ളം കയറണ ദിവസ ത്തെങ്കിലും അടുത്ത് കുറച്ച് ദൂരമായിട്ട് തോട്‌ണ്ട് അല്ലാതെ കൊഴ പ്പൊന്നുല്ല.
ഇല്ല.
ഉം തോടിന്റെ ചു ചുറ്റുവട്ടത്തിലുള്ള പാടങ്ങളും അങ്ങനെയൊക്കെ വെള്ളം കയറും അല്ലാതെ ഞങ്ങളെ വിടുത്തെ ഇങ്ങക്ക് കേറോ വെള്ളം കേറും
ഏ ഇല്ല ഇല്ല ഇവിടെങ്ങറു ഇവിടെ കൊറച്ച് ദൂരെയാണ് തോടൊക്കെ
ദൂരന് ആഹ വെള്ളത്തിന് ക്ഷാമ ഇണ്ടോ ആഹ ഇല്ലല്ല ശ്യാമല്ല ഇപ്രാവശ്യം വേനൽ നല്ല നല്ല കഠിന ചൂടായിരുന്നല്ലോ.
ആഹ്.
കൊറച്ച് വെള്ളം കുറഞ്ഞു. ബുദ്ധിമുട്ടൊന്നുപ്പില്ല്യ. വെള്ളത്തിന് കുറവ് വന്നിട്ടുണ്ടായി ജലനിധിയൊക്കെ ഞങ്ങളവിടെയൊക്കെ ജലനിധിയൊക്കെ ഉണ്ട് ജലനിധിയൊക്കെ അറിയോ?
കേട്ടട്ടിണ്ട്.
മ്മ പൈപ്പ് വെള്ളം
ആഹ്.
ആഹ് അത് അതിൽന്നൊക്കെ വെള്ളം കുറവായിരുന്നു വരലൊക്കെ ചെല രാത്രി സ് സ് സമയത്ത് രാത്രി സമയത്ത് മാത്രം വരിയാ ചില ദിവസം വരാന് ബുദ്ധിമുട്ടേനി വെള്ളം കൊറവായോണ്ട് അങ്ങനേക്കെ ആ ആ ബുദ്ധിമുട്ട് വന്നിട്ടില്ല പക്ഷെ പഞ്ചായത്തിന്റെ ഇതിയില് ടാങ്കറില് വെള്ളടിച്ചി ല്ല് എല്ലാം വീടുകൾക്കും എത്തിച്ചേ അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷെ ഇതാണ് ഞമ്മക്ക് വേ നല്ല വെള്ളം ഉപയോഗിച്ചില്ല. ആര് ഇതിനെ പറ്റാതായിന്ന്. അത്രേള്ളൂ വെയില് നല്ല ചൂടാ നമ്മള് ഇള്ള വെള്ളം പോലും വറ്റി ക്കി പോവാണ്. ഉം
ആ ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമൊന്നുംല്ല.
ആഹ ആ കിണറൊക്കെ ഉണ്ടോ. സ്വന്തായിട്ട്. ആ ഉ ആ ആ പിന്നെ വീട്ടില് സ്വന്തായിട്ട്, ഒറ്റക്കുള്ളോ.
ആഹ ആഹ
ആ വീടൊക്കെ റോഡും വക്കാണോ?
ആ ആ റോഡ് വക്കാണ്. വൈകുന്നേരം എന്താ സ്പെഷ്യലക്കെ?
കട കിട്ടണോ.
ആ
ആ അതിനേ മാവ് ഒക്കെ ഇണ്ടാക്കി വച്ച്ണ് അത് ഇവിടെ വീട്ടിലെ ഉമ്മാക്കും. അവരക്ക് നോമ്പുണ്ട്. അപ്പോ പിന്നെ ചായക്കന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാക്കി വച്ചു. അത് നമ്മളെ കടലമാവ് ഉണ്ടല്ലോ കടലപ്പൊടി ആ അതും മൈദ യും മിക്സ് ചെയ്തിട്ട് അതിക്ക് ഉള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചെപ്പ് ഒക്കെ ഇതാ ഇട്ടിട്ട് പോ ഉപ്പും മഞ്ഞളും കൂട്ടി മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചാൽ സോഫ് റ്റും കിട്ടും പിന്നെ എണ്ണയിൽ ഇട്ടിട്ട് നമ്മള് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഉരുള്ളകള് മാതിരിയോ ഒക്കെ ആക്കിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു.
ആ
നിങ്ങൾ സ്നേക്കൊക്കെ ഉണ്ടാക്കുകോ
സ്നാക്ക് അങ്ങനെ ഇണ്ടാക്കൂല്ല, പഴൊക്കെ പൊരിക്കും.
ആ ആ ആ പഴം പൊരിക്കാൻ എളുപ്പാണല്ലോ.
ആ ആഹ്.
പിന്നെപ്പോ എല്ലാരും സ്നക്കൊക്കെ കടയിൽന്ന് വാങ്ങി
ആ എല്ലാം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നോമ്പിനക്കെയാണ് കൂടുതല് ഉണ്ടാക്കണത്.
ആ നോമ്പി നോമ്പിന് പിന്നെ അധികം വാങ്ങലും പിന്നെ വീട്ടില് അധികം ഉണ്ടാക്ക ലൊക്കെ വീട്ടിൽ നോമ്പിനാണ് കൂടുതൽ. അല്ലാത്ത സമയങ്ങളിൽ അധികം വാങ്ങല് ലാണ് നോമ്പിന് പിന്നെ പ്രത്യേ ആ എന്താ ആ ആ ഇണ്ടാക്കും. അന്ന് സമോസ ആ പൊക്കോട പല പൊരികളും അന്നാണ് കാണാ
ആ ആ.
എന്തെങ്കിലും ആണ് അന്ന് അന്നില്ലെങ്കി പറ്റില്ലാണ്.
ആഹഅത് തന്നെ.
കുട്ടികൾക്ക് തന്ന് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പറ്റൂല. ഓൽക്ക് നോമ്പോ നോറ്റിട്ടില്ലെങ്കിലും. ആ സാധനം കയ്യില് വേണം.
അതന്നെ അതന്നെ.
പിന്നെ എന്തക്കയ എന്ന ശരിട്ടോ. ആ ആ. ആ.